ലോ
ആ കേൾ കിട്ട്ന്നില്ലേ
ഹലോ ആ ഇപ്പ കേക്ക്ണ്ട് റെയ്ഞ്ചിലാഞ്ഞ്ട്ടേ റെയ്ഞ്ച്ള്ള സ്ഥലം തപ്പ്യോക
ആ അയ്ക്കോട്ടെ
ന്താ പരിവാടി ഹലോ ഇഞ്ഞീം കേക്കതാവല്ലെ ഹലോ ഹലോ ആഹ് മുണ്ടാത്തപ്പോ ഞാൻ വെച്ച് ഹലോ എന്താ പരിവാടി
കേക് ല്ലേ പരിവാടി എന്താ പ്പൊ കാര്യായ് ട്ട് പരിവാടിന്നുല്ല
ഭക്ഷണം ഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഓ കൈച്ചി
എന്ത സ്പെഷ്യൽ
അശെ ഷവർമ്മേ
മ് കുറച്ച് കഴിഞ്ഞാല ഒന്ന്
ഏ ഹ് നിയികൂല ഒന്ന് ഹസ്ബൻഡറ് പുറത്തിറങ്ങിയപ്പോന്ന് ശവർമ്മ കൊണ്ട്ുവ നിപ്പം കഴിച്ച്
അല്ലേ അറക്കണ്ട കിട്ടില്ലേ അപ്പൊ
വീട്ടില് ഞാനും കുട്ടികള ഹസ്ബന്ഡന്
ആഹ് എത്ര മക്കളാ
രണ്ട് മക്കൾ
ആ സ്കൂൾ പോവാ തുടിയണോ
ആ് ഓല ഏഴില് ഏട്ടല
ആ
ഉം
പഠിക്കുഏകാരം ല്ലെ
ഏഹ്
പഠിക്ക ക്യാരം ല്ലെ മക്കളന്ന് പറയ അതൊ ഉറങ്ങിയ
പ്പന്ന് എന്നാലോ പറ്റേതായിയല്ല മറ്റ ഉയർന്നലും അല്ല
ആഹ് മീര് അല്ല പഠിക്കുന്നില്ലേ അങ്ങനെ വെച്ചാ ഇപ്പൊ പഠിക്കണോ ചോദിക്കന
ആ ഇപ്പൊ പഠിക്ക പോലെ വായിക്കൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അതിന് പോന്നെ ഞാൻ കുറച്ച് ന്റെ വർക്ക്‌ കഴിഞ്ഞാൽ ഞാൻ പോ ഓലോടുത്തിരിക്കും എ ചെയ്തിണോ ന്ന് നോക്കും
ആഹ് അവർക്ക ഇണ്ടാവല്ലല്ലേ
ഞാ വർകൊക്കെ
ആൾ ണ്ടോ അവിടെ
മഴ ഇണ്ടേനി ഇതുവരെ നല്ല മഴ ഇനിപ്പ മഴ നിന്ന്
എല്ലോട്ത്തും അതന്നെ ല്ലെ ഇന്ന് നല്ല മഴ ഇണ്ടല്ലേ
ആ കുറച്ച നേരത്തെ ഒക്കെ നല്ല മഴേനി ഉം ഫു ഫുഡഴച്ചോ
ആ ന്ന് നല്ല മ പണ്ട് പൊതുവേ ഇവിടെ കൊറെ വക്കണ
ആഹ്
ഇല്ല കഴിക്കണം സമയാവുന്നു ആ
ഉം കേൾക്കുന്നില്ലല്ലോ
ആ കൊറച്ച ദിവസംമഴയിണ്ടായില്ല അവിടെ രണ്ട മൂന്ന് ദിവസം പി ഉക്ക മേല്
ആ അയിന്റെ ഇടയില് സൗണ്ട് പോവണ്ടോ ഏയ്
ചെടികളെ
ചെടികളൊന്നുമല്ല ചെടികളൊക്കെയ ഒഴിവാക്കിയാണ്
ഹലോ
ഇതിന്റെ ഇടയിൽ റേഞ്ച് ഇങ്ങനെ പോവണ്ടല്ലോ അവിടെ എടേൽ ഇങ്ങനെ റേഞ്ച് പോണോണ്ട്
ക്കിണില്ലേ
അയിന ഞാൻ പറഞ്ഞ ഇടൽ കിട്ടില്ല കേൾക്കില്ല ഇവിടെ ഫുള്ള് റേഞ്ച്
ഉം ഉം
ഏയെ ഇവിടെ ഫുള്ളാനുയെന്ന് പറയാ
ആ ഇവിടുത്തെ പ്രശ്നം തന്നെ ആ കാര്യം ആ ഇപ്പൊ കണക്ഷൻ നല്ല പോലെ കിട്ടി ഇന്നുന്നന്റെ പരിപാടി എപ്പഴ ഉറങ്ങല്
ആ ഒരു പത്ത് പതിനെന്നുമണി മണിയൊക്കെ ആവും
അതെന്താ അത്ര ലേറ്റ് ആവുന്ന. പൊതുവേക്കെ ഇപ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ്ല്ലേ പൊതുവേ എല്ലാരും
മം....
നിങ്ങൾ വർക്ക് ചെയുണ്ടോ വേറെ കല്യാണം കഴിഞ്ഞിട്ടില്ല.. ഹാ.. കല്യാണം കഴിഞ്ഞിട്ടില്ല
ഞാൻ കേൾക്കുണില്ല ഇത്
കല്ല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന്
ഓ കല്യാണം കഴിഞ്ഞിക്ക്ണ്
അല്ല. എന്റെ പറഞ്ഞാണ് ഞാന്ന് മനസിലായില്ല കേൾക്കാണീല്ല അല്ലെ
ഇല്ലേ
ആ അതാണ് റേഞ്ചിനെ പോയി വന്നൊക്കെ നിക്കാണ് തോന്നണ്
കൊറച്ചൊന്ന് സൗണ്ടിൽ പറൂയോ
ഞാൻ നല്ല സൗണ്ടിലാണ് പറയണത്
അല്ലെ ആ ന്നാ ഇങ്ങട്ട് കേക്കായികല്ലേ അത് മഴ അങ്ങനെ പെയ്തിട്ട് റേഞ്ചിന്റെറെ ഇഷ്യു ഉണ്ട്
ആ രാത്രി റേഞ്ച് കുറവാ ഇവിടെ
കല്യാണം കഴിഞ്ഞില്ലാന്നാ പറഞ്
ആ അതെ
എന്താ പഠിക്കുണ്ടോ
ഞാൻ ലാബിൽ വർക്ക് ചെയ്യണിപ്പൊ. ഒന്നര വർഷമായി
ആ ഒക്കെ നടക്കട്ടെ
നിങ്ങൾ എന്തെങ്കിലും വർക്ക് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുണ്ടോ
ഇല്ലല്ല പിന്നെ കുട്ടികളും ഒക്കെ ആയപ്പോ പിന്നെ പ്ലസ് വണ്ണിൽ കല്യാണം കഴിഞ്ഞു പിന്നെ കുട്ടികളക്കായി പിന്നെ ഒന്നന് വർക്ക് ചെയ്യണൊന്നില്ല പിന്നെ കഴിനുല്ല പിന്നെപ്പോ പോലെ സോലായില്ലേ ഇപ്പളാ ഒന്ന് ഫ്രീ ആയപ്പം കുട്ടി ഒന്ന് അന്ന് ആയപ്പോ മ്മൾ ഫ്രീയായി
ആ നിയിപ്പൊ എന്തേലും നോക്ക്‌ണ്ടോ
ആ ടൈലറിങ്ങ് ഒക്കെ പഠിച്ച് സ്റ്റിച്ചിങ്ങ ഒക്കെ പഠിച്ച്ണ്
ന്ന ഇങ്ങൾ എന്താലും നോക്ക്‌ണ്ടാ
വേറൊന്നും കാര്യായിട്ട് നോക്ക്‌ല്ല
ആ നമ്മളത് ങ്ങള് ങ്ങളത് തന്നെ അടിക്കലൊക്കെല്ലേ
ഓ
ആ അങ്ങനമ്പം പിന്നെ കുഴപ്പമില്ല നമ്മൾടേത് നമ്മക്ക് അടിക്ക
ആഹ
ഇങ്ങൾ എന്താണ് എന്തൊക്കെയ അടിക്കല് ഐ മീൻ ഏ ലോങ് ടോപ്പ് അങ്ങത്തെ ഒക്കെ അടിക്കോ
ഉ ഒക്കെ പഠിച്ച്ണ് ഞാൻ പിന്നെ കാര്യായിട്ട് ചുരിദാറുകൾ തന്നെയ അടിക്ക
ചുരിദാറിലോ ഞൻ വിചാരിക്ക്ണ്ട് അടിക്കാൻ പഠിക്കാന്ന് നമ്മൾതേലും അടിക്കാലോ
ആഹ ഞാൻ ഇപ്പൾനാരേ പോയി പഠിച്ചതാ
ഏ ഇപ്പൊ പഠിച്ചുതണ്
ആ ഞാൻപ്പൊ കുറച്ചായിട്ടേയുള്ളും
ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചതാ
ആ് ഞാൻ ഇവിടെ ഇങ്ങനെ അന്നെ സ്ഥാപനണ്ട് അവിടെ ഇതില് കേറി പഠിച്ച
അവര പഠിപ്പിച്ചടുക്കണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ കോഴ്സ് എടുത്ത് എത്ര മാസത്തിനേനു
അത് ആറുമാസത്തെ
സർട്ടിഫിക്കറ്റ് കിട്ടിട്ടുണ്ടാവും ല്ലേ
സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് അംഗീകൃത അപ്പൊ കുറച്ച് താമസം
ഡേറ്റ് അപ്പൊ എന്നാ കോഴ്സ് കഴഞ്ഞപ്പോ
ഉ അ കുറച്ച് ആയിട്ടേയുള്ളൂ അത് ഓല് ആദ്യ പറഞ്ഞീന് പെട്ടന്ന് കിട്ടി തുലന്ന് പറഞ്ഞ്
ആഹ ഗവൺമെന്റിന്റെ അംഗീകാരം ഉള്ളായിക്കാരം അല്ലേ അവിടുന്ന് യൂണ് യിവേഴ്സിറ്റിന്റെ ഇതൊക്കെ കിട്ടിയിട്ട് വാണ്ടി വരും
ആഹ
അല്ല ഇതിന് തീയറി എക്സാം ഉണ്ടാവൂല്ലേ എഴുതാറില്ല എങ്ങനെയ്കാരംഅപ്പം അപ്പൊ എങ്ങനെ കാരം
അത് ഒരു കൊക്വസ്റ്റ്യൻ ചോയി പേപ്പർ കൊണ്ടോരും അത് എഴുത പ്രാക്ടിക്കല് നമ്മള് ചെയ്ത് കാണിച്ച് കൊട്ക്ക ഒരു ഇത്ര ടൈം തരും ആ ടൈം കൊണ്ട് ചെയ്ത് കാണിക്ക
അതല്ലേ നമ്മൾ അടിച്ചു കാണിച്ചു കൊടുകും വാണം അല്ലാഹ്
ഉം
ഈ പ്രാക്ടിക്കലന്നൊക്കെ പുറത്തന്ന് സമാർ ടീച്ചർമാർ ഒക്കെ വരോ അത് ശരി ഞാൻ എപ്പളും ചാരിക്കും ഇങ്ങനത്തെയ്നൊക്കെ എങ്ങനെയ്കാരം എക്സാം
പിന്നെ ഓല് ഓലെടുത്ത് തന്നെ നമ്മളോട് കൊക്വസ്റ്റിനൊക്കെ ചോദിക്കും വൈവിയൊക്കെ ഉണ്ടാവും
വാവ് കൊള്ളാം അത് ശരി
പേടിഎനി ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്താവും നമ്മള് ഇതരെ പുറത്തറങ്ങാ തൊന്ന് പുറത്തിറങ്ങി ഇങ്ങനെ പഠിക്കല്ലേ ഞാ കടു അപ്പർത്തത് ഹ ഒരുകീണ്
ഏ ഇങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടായിട്ടന്നല്ല ഇനിപ്പോ സാ കിട്ട വേല്ല നിങ്ങൾക്ക്ങ്ങനെ ആകുമോ വർക്കിന ഒെ രോ രീതിൽ കേറാൻ പറ്റണ്ടകൂല്ലേ
ആ കേറാ
കേയറാൻ പറ്റണ്ടാവകല്ലേ
ആഹ അങ്ങനനേം കേയറാ പിന്നെ ആയിനോടൊന്നും താല്പര്യംമല്ല
ആഹ
താല്പര്യം ഇണ്ടായിട്ട് കാര്യയില്ല വിടൂല്ല.
ഏ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്ക്ണ പരിപാടി ഉണ്ടല്ലോ?
നമ്മക്ക് അഹ് മ്മ് എങ്ങനെയൊന്നും സമയ്ക്കൂല്ല ഇതിനന്നെ വലിയ ഇഷ്ടല്ല.
ഏ. എന്ന പിന്നെ നോക്കണ്ട ഇൻട്രസ്റ്റ് ഇണ്ടങ്കിൽ പിന്നെ നോക്കണ്ട.
ആ നമ്മളെ പോലെ ഇത് നോക്ക ന്തായാലു കൂടേനിക്കുമ്പോ അല്ലാതും അതുപോലെ ചെയ്തരുമ്പോ പിന്ന നമ്മള്.
ആഹ അത് ശരിയാണ് ഞമ്മളെ ഇൻട്രസ്റ്റ് മാത്രം നോക്കിയാ പോരല്ലോ?
അങ്ങന വെറതെ ഫ്രീ ആയിരിക്കല്ലെ ആ നിലക്ക്.
ആഹ കേറിയാവെയല്ലെ.
ആഹ.
ഇന്ന് ഇട്ട് ഇപ്പ എന്തൊക്കെയെ പരിപാടി ഹസ്ബൻഡ് ഇപ്പ വീട്ടിൽലുണ്ടാവുല്ലയ്കാര്യം ല്ലെ? ഉ.
പുറത്താ.
ഇർ അ.
വീട്ടിൽ ആരൊക്കെഉള്ളെ?
ഇമ്മാ ഇപ്പാ രണ്ട് കാക്കാര്. ആ ഒരു കാക്ക എറണാകുളംത്ത് ആ വർക്ക് ചെയ്യാണ്. ഒരുകാക്ക ഇവിടെണ്ട് അങ്ങനെ.
മോള് ഇജ് നെയെഒള്ളു.
ആ ഞാൻ ചെറുതാ.
ആ.
ഉം കേ. ഓൺലൈൻ ആയിട്ട് വേറെന്തെങ്കിലും വർക്ക് ചെയ്യ്ണ്ടോ?
ഏ
ഓൺലൈനായിട്ട് വേറെ എന്തെങ്കിലും വർക്ക്. സ്റ്റാറ്റസ് വർക്കോ അതെ ആ. ഏ.
ഉം മ്മ്.
അതകപ്പൊ കൊറേ എല്ലാരും ചെ ചെയ്യ് ണ്ട് അതാ ചോദിച്ച് ഞാനും ചെയ്യ്ണ്ട്.
ഞാൻ എതെങ്ങണ്ടെ.
പലതും ചെയ്യ്‌ണ്ട് യൂണി യൂണിസോണൊന്നുംയില്ല.
മ്മ്
ഏ അത് ഫ്രീയണ് ഒരു അത്യാവശ്യം എമൗണ്ട് കിട്ടും നമ്മളെ കോണ്ടാക്റ്റിന് അനുസരിച്ചിട്ട്. യൂസിനൊക്കെ അനുസരിച്ചിട്ട്
ഉം എന്താ സംഭവംന്ന് എനിക്ക്റിയില്ല.
ഒക്ക സ്റ്റാറ്റസ് വെക്കുന്ന പരിപാടിയാ.
ഉം മ്മ്.
ഇന്നാ ശരിട്ടാ. മ്മ്.